ആഹ്
ആഹ് എന്തൊക്കെണ്ട് വർത്താനം
ആഹ് പനിയായി അത് യെന്നെ
ഏഹ് പനി ഐയ് ന്യോ മഴയ്യ്ണ്ടോ
മഴ ഇന്ന് വല്യ മഴയില്ലായിരുന്നു
ഏഹ്
ഇങ്ങക്ക്ന്ന് മഴയായിരുന്നോ
ആഹ് മഴ പെയ് പെയെ നിന്ന്പ്പോ ഉം ആദ്യം ജെസ്റ്റ് പാ ജസ്റ്റ് പാറ്റലൊക്കെണ്ട്
ആഹ് ആഹ് ആഹ് പാറ്റ് മീൻസ് പൊടി പൊടിക്കുന്ന് ഹ് ച്ചെ അതാ ചാറും ന്ന്
ഉം ഏഹ്
നമ്മുടെ ഇവിടെ
ചാറ് അറിയുന്നെ ചാറ് കൂട്ടാന്ന്നൊക്കെ ഇവിടെ പറയല് ഉം
ഉം പിന്നെന്തൊക്കെയാണ്
ചായ കുടിച്ചിനോ
ആഹ് ചായ വൈയ്ട്ട് കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ്
ഉം
ഉം
എങ്ങനെണ്ടേനിം ഇന്ന്
എഹ് ശരീരം മൊത്തത്തിൽ നല്ല വേദന ഇണ്ട്
തന്നെ പൻച്ചോ
ആഹ് പനിച്ച് പനിച്ച് എവിടന്ന് കിട്ടിയോ എന്തോ
ഉം ഒച്ചക്ക് മാറ്റോണ്ട്
ഏഹ്
ഇനി എനക്ക് പരീക്ഷ നീം കോളേജിലെ
ആഹ് അതെ എങ്ങനെ ഉണ്ടായിരുന്ന്
ഉം പേടി ആവണ്ട് വന്നാ ചീയയ്യ കോയിക്കോട് ത്തെ
ആഹ്
അപ്പൊ ഭയങ്കര പേടീണ്ട്
നോക്കിയൊന്നും എഴുതാൻ പറ്റത്തില്ലേ
നോക്ക്യാ ഏഹ് അത് അനങ്ങാനും കൂടി സമ്മയ്ക്കൂല
ആഹ് അപ്പൊ ഐ ടി ഐ ടി ഫീൽഡിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ല്യ
ആഹ് ചെലോടുത്ത് ചെല സാറ്മാര് നല്ല ദയയാട്ടോ പിന്നെ ഞങ്ങള് സാറിന് ഒരു അസിസ്റ്റന്റ് ആയിട്ടൊരു സാറുണ്ടേന്
ഉം
ആഹ് സേറ് ഉം ഇബടെ നിക്കാൻ പറയും ഞങ്ങള് സേറ് ഏഹ് ഞങ്ങളെ നോക്കുന്ന സാറേ
ഉം ഉം
അസിസ്റ്റൻറ്റോട് ഇവടെ നിൽക്കാന അയ് എങ്ങോട്ടെങ്കിലും പോവുമ്പോം ഞങ്ങൾ നോക്കാനും കോപ്പീത്ണ്ടോ എന്നൊക്കെ
ഉം ഉം ഉം
അയാള് അയാള് പോയപ്പോ വേം കൊടുത്തുക്കോ മേം കൊടുത്തുക്കോ മേം എഴുതിക്കോ ക്കെ പറഞ്ഞ് ചെലേ സേറുപ്പാന് നല്ല ദയാണേ
ഉം
അത് സേറൊന്നും അല്ല പ്യൂ പ്യൂണായിട്ട് ഏഹ് ഉം സേറായിഞ്ഞ് കേറിരിക്കാന
ആഹ്
ഈ ഐ ടി ഫീൽഡിൽ അങ്ങനെയാണ് കേറല്
ആഹ് നമ്മടെ ഇവിടെ അങ്ങനെയൊന്നുല്ലട്ടോ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് കോളേജിൽ വന്ന ഫിത്തി നെറയെ അങ്ങ് എഴുതി വെക്കും
ഏഹ്
ഏഹ് സാറന്മാരൊന്നും അങ്ങോരൊന്നും പറയത്തില്ല കാരണം ഗവൺമെന്റ് കോളേജ് ആവുമ്പോ അറിയാലോ
എൻക്കൊരു ചെറിയൊരു തലവേദന ഇന്നലെ മൂന്നണിക്കാണ് ഒറങ്ങിയതും ആഹ് കട്ടൻചായ കുടിച്ചിന് ഓഹ് ഞാനന്നെ പൊടിട്ടാണ് ഞാനെന്നെ ഞാൻ അങ്ങനെ ചായ കുടിച്ചലൊന്നുഇല്ല പക്ഷെ ഞാനന്നെ ഇട്ടാണ്ട് ഞൻ തന്നെ കുടിച്ചിക്ക കൊറച്ച ആക്കണ്ട് എന്നാലും പിന്നും വരിണ്ട്
കോഫി കുടിക്കാനെ എന്തായിരുന്നു
ഉം കോഫിക്ക് പാലില്ല
ആഹ് നിങ്ങടവിടെൽ ആഹ്
പക്ഷെ ഞാനേ പീടിയേത്തെ പാലേ കുടിച്ചുള്ളൂ പാക്കറ്റ് പാല്
ആഹ് ആഹ് ആ
ഈ യമ്മള് കറക്ക്ണ പാലില്ലേ നമ്മള മുമ്പ്ന്ന് തന്നെ കിട്ടും പഷെ എനിക്കാക അറപ്പാ
ഏഹ്
ന്നെ ഇവിടെ ഉള്ളോലൊക്കെ ചീത്തറയുണ്ട് എത്താവും മറ്റത് ഏതെ ക്കേ ഇതിന്റേക്കാരം ഇത് നല്ല ശുദ്ധമായ പാല് എന്നൊക്കെ പറയണേ
ഉം
ന്റെ ഏട്ടൻ പറയും അനക്കായിട്ട് ഞാൻ മാണെങ്കി വേറെ വാങ്ങി തരാം അല്ലെങ്കി ഇപ്പച്ചി നീ ഒന്ന് കുടിച്ചൊന്ന് കാണൂന്ന്
ഉം
നാടൻ മുട്ട തിന്നൂല
ആഹ് അപ്പം നീ നാടനാ ആഹാരങ്ങളൊന്നും കഴിക്കില്ല കുത്തി വെച്ച് വരുന്നതൊക്കെ കഴിക്കൂ
അതെ
ഉം ഹും
എനിക്ക് എത്താ അറിയില്ല ഭയങ്കര വെറുപ്പാണ് അയിന്റോട്
ഉം... ഇങ്ങനത്തൊള്ള ഒരാളെ ഞാൻ ആദ്യായിട്ട് കാണാണ്
എന്ത അറിയില്ല ഇൻക്ക് ഉമ്മച്ചി അറിയേ മേണങ്കി പൊരിച്ചിന്നുക്കോ മറ്റുള്ളോടൊന്നും പൊരിച്ച് തിന്നണ്ടാ പറയും
ഉം
ഇച്ച് വേണെങ്കി പോരിച്ച് തിന്നുക്കൊ പറയും
പക്ഷെ ഞാൻ തൊടൂല്ല
ആഹ്
പിന്നെ കോഴിക്കൂട്ട്ല് മുട്ട കണ്ടാലും
ഉം
എനിക്ക് എടുത്ത് വെക്കാൻ ഭയങ്കര അറപ്പാ
അത് അത് ആ അവിടെ വീട്ടി കോഴിയുണ്ടാ
ആഹ് കോയിയിണ്ട് അയ് മാത്രം ഒന്നൂല്ല ഈ രണ്ടണ്ണം ഉള്ളൂ
ഏഹ്
ഒരു കോ കോഴി നമ്മക്ക് എന്തെങ്കി പറ്റ് ഞമ്മക്ക് ഇതെന്തു കിട്ടാതെക്കാനേ ഈ പണ്ട് പറയില്ലേ നിയോ ഒരു ചൊല്ല് നമ്മളേ ആ മേത്ത്ക്ക് വെത്തും പറ്റാതെക്കാന് പിന്നെ കോഴിക്കളെന്ന്
അ അ കോഴിക്കളെയോ അല്ലെ വേറെ ഏതൈലും മൃഗങ്ങളെയോ വീട്ടി വളത്തുന്ന നല്ലയാണ്
നല്ലതാണ് ഒൽക്കാണ് അത് കിട്ടുക എന്നൊക്കെ പറയണ കേക്കണ്ടിട്ടോ
ആഹ് ഇവിടെയും അങ്ങനെ പറയലുണ്ട് പക്ഷെ ഹസ്ബൻ്റിന്റെ വീട്ടി അതൊന്നും ഇല്ലാട്ടോ
ഏഹ്
ഇൻക് ഇഷ്ടല്ല കോ കോഴി കോഴി എനിക്കിഷ്ട്ടല്ല ട്ടാ മൊത്തോം വന്ന് ഇവിടെ എല്ലാം നാറ്റിച്ചു വെക്കും ഹ് ഹ് എന്റെ വീട്ടിലുണ്ട്
ഇഷ്ട്ടോക്കാണ് പേടിയാ അയിന്റെ അടുത്ക്ക് പോകാന്
മ്മ് എന്റെ വീട്ടി കോഴി ൻണ്ട് പോത്തുണ്ട് കാളയുണ്ട്
ഏ ഇവിട ആട് ണ്ടെന്നിട്ടോ പണ്ട് അയിന് ഓരോരുത്തർക്ക് ഓരോ പേരേനി രസേനി പാണ്ടി സക്കരിയ ലൗലി
പല പേരുണ്ടേനി ലൗലിന്ന് പേരിടാൻ ള്ള കാരണല്ലേ
ആഹ് ആഹ്
മൂക്കുമല് ലവുണ്ട് ആടുമല് ആഹ് അപ്പം
എന്നിട്ട് അയിന് കൊടുത്ത് ഇനിക്ക് സങ്കടായി അയിനെ കൊടുക്കണ്ട്ല്ലേയി
കൊറേ കാലത്തിന്റെ മുമ്പ് ശേഷം
മ്മ്
കൊടുത്ത് ആഹ്
നമ്മടെ വീട്ടി എല്ലാഒണ്ട് എല്ലാം ഒണ്ടാരുന്നു നമ്മട വാപ്പ എല്ലാത്തിനേം വളർത്തും തത്തമ്മ തത്തമ്മയില്ലേ തത്തമ്മയൊക്കെ ഒണ്ടായിരുന്നു
ൻന്റെ മമ്മിക്ക് വളർത്ത്ന്നൊക്കെ ഭയങ്കര ഇഷ്
ഏഹ്
പപ്പ ക്കൊക്കെ ഇഷ്ടാണ് പക്ഷെ അയിമക്ക് ഒരുങ്ങണം വൃത്തി നല്ലോ മാണോം മാണട്ടോ നമ്മള് നോക്ണോൽക്കെ
ഉം
ഏഹ് ഞങ്ങളെ താഴത്ത് ഇണ്ട് വൃത്തില്ലായ്മ ഒന്നുല്ല പക്ഷേ ഈ മ്മള് ആഹ് അയിറ്റള് അപ്പിടൂലെ
ആഹ് ആ ചാണകം ആ ചാണകം അത് ആഹ് അങ്ങട്ടാണ്ട് ടും അപ്പൊ ആഹ് കാറ്റിൻ്റോടും ഒരു കുയി കുത്തിയാണ്ട് അയിക്ക് ടണ്ടേ
ആഹ് വ സ്മെല്ല് എടുക്കും
ആഹ് സ്മെല്ല് നല്ലോം ണ്ടാവും മഴേം പെയ്യ പിന്നെ റോട്ടുമ്മ കൂടെ നടക്കുന്നോട്ത്തൂടെ ഒലിച്ച് പോവല്ലേ
ആഹ്ഹാ എനിക്ക് അതൊന്നും ഇഷ്ടന്നല്ല
ഉം ഉം
പിന്ന എന്തരാണ് നീ ഫുഡൊക്കെ കഴിച്ചാ
ഞാൻഇഞ്ഞി ഫുഡയിക്കൂല ഞാനേ ഞാനേ ഞാൻ പറയട്ടെ രാവിലെ പോയപ്പം രണ്ട് ബ്രെഡ് തിന്നീനി
ആഹ്
പട്ച്ചോനേ തല കറങ്ങീട്ട്
നീ ഇങ്ങനെ ഫുഡ് കഴിക്കാതിരുന്ന നീ വണ്ണം വെക്കത്തതേ ഉള്ളു
അതന്നെ എല്ലാരും പറയലും പക്ഷെ തിന്നാ തന്നാല് തിന്നാലും കുറ്റം തിന്നീല്ലെങ്കി കുറ്റം പറഞ്ഞാതിരി പി പി പിന്നെ എന്നട്ട് അങ്ങനെ പോയി പിന്നെ വെയ്ന്നേരം വന്ന് ചപ്പാത്തി ഉണ്ടേനി രാവിലത്തത്തെന്നുച്ചയ്ക്കി ഞാന് ഇമ്മച്ചിം ഇന്നലെ കൂടിയണ്ട്ണ്ടാക്കിയതേനീ ചപ്പാത്തി
ഉം
അപ്പം ചൂ ചുടാൻണ്ടൊ ഇനിബാക്കി അപ്പ അങ്ങനെ ചുട്ട് ഒക്കെ ഉണ്ടേനി അപ്പൊ ഈ രാവിലെ കഴിക്കാൻ പറഞ്ഞിന് ഞാൻ കഴിച്ചീല
ആ അയ്ശരി
ന്നെ ആഹ് ഇന്നെട്ട് തല കറങ്ങീട്ട് ഇന്നെട്ട് വൈന്നേരം വന്നപ്പോ ആ ചപ്പാത്തി തിന്ന് ആഹ് രണ്ടെണ്ണം ഇട്ത്താണ്ട്
ഏഹ്
എന്റെ രാവിലക്കത്തെ ചപ്പാത്ത്യാണ് തിന്നൂട്റ്ഞ്ഞാണ്ട് ഇന്നാലും ഇഞ്ഞും ബാക്ക്യന്നെ അവ്ടെ.
ഇനി ചോറ് കഴിക്കത്തില്ല്യേ?
ഏയെ കട്ട ചായിം കുട്ച്ചിലെ
ആഹ് ആഹ്
അപ്പൊ ഒരു സുഖം കിട്ടി.
ഉച്ചയ്ക്കൊന്നും കഴിക്കത്തില്ല വെള്ളം കുടിക്ക്യോ
അതുല്ല
ആഹ് എടി പിന്നെ വണ്ണം വെക്കും.
അങ്ങനിം പറീണെക്കാ പക്ഷെ ഞാൻ ചെറ്പ്പത്തിലേ തടിണ്ടേനി
ഏഹ് എന്നാ അയ്ക്കോട്ടെ ഉം